ആ ലോ
ആ
എന്തൊക്കെയ വിശേഷം
സുഖാണ്
ഉം, എന്നട്ട് എന്താ പരിപാടി വെറതെ ഇരിക്കാ
ആ അതാ കടക്കാണ് റൂമീല് തി തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിക്കണ് ഉം ഒന്ന് രണ്ടാൾക്കാരെ വിളി എടുക്കാൻ പറ്റിയില്ല
ആഹ് അയ്ശ
ഉം ഒരാൾത് കഴിഞ്ഞു പർഞ്ഞു ആഹ് നോമ്പായിരുന്നു ഇന്ന്
അത് കൊണ്ട് നേ ക്ഷീണിച്ചിട്ടുണ്ടാവൂല്ലേ അല്ല പിന്നെ ആഹ് അത്ശ പത്തോ
ഒമ്പതും പത്തും
ആഹ്
ഫുള്ള്ട്ത്തിട്ടില്ല ഉം കൊർച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച ഒന്ന്ട്ത്ത് അങ്ങനെ ഇന്ന്പ്പന്തേ സ്പെഷ്യലെന്തേയ്രുന്നു
സ്പെഷ്യലെന്താ ഇപ്പ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആ ഉ ണ്ട്, ണ്ട്
ആ പച്ചടി ചിക്കൻ കറി തന്നെയാണ് സ്പെഷ്യല്
ആ, ആ, ഇന്ന് ബിരിയാണി ണ്ടാക്കി ഇവിടെ. ഉം, ഇഞ്ഞ് നാളെ നാളെ ഞ്ഞ് മു ഹറം പത്തല്ലേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാണല്ലോ
ആ, ഇന്ന്പ്പോ ബിരിയാണി ആക്കിയോണ്ട് നാളെയപ്പം എന്താ
നാളെ ഇപ്പോ എന്താ, എന്തലൊക്കെ തീരുമാനം ഇണ്ടാക്കണം അതാ ടൈം ആവുമ്പക്കനെ അസറിക്ക് ശേഷ തീരുമാനിക്കുക അപ്പാണ് തുടങ്ങ
ഉം
ഉം, വേറെന്താ വീട്ടിലാരൊക്കെ
വീട്ടില് ഹസ്ബൻന്റിന്റെ ഉമ്മ ഉപ്പ രണ്ട് കുട്ടോളും ഹസ്ബൻഡ് ഗൾഫിലാണ് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെണ്ട്?
ഇവിടെയും ഹസ്ബൻന്റ് പുറത്താണ് മൂന്ന് മക്കളുണ്ട്. ഉം
ഉം
ഒരു മോനും രണ്ടു മോളും, ഇല്ലല്ല
ശരി അവടെ കുട്ടികളക്കെ എത്രിലാ പഠിക്ക്ണേ
മോന് ഇരുപത്തിമൂന്ന് വയസ്സായി വളാഞ്ചേരി ഒരു കടയില് വർക്ക്യ്യാണ് ഉ മോള് പത്തൊമ്പത് വയസ്സ് പഠിക്കാൻ പോവ നികാഹ് കഴിച്ചിട്ട് ഉ ചെറുത് ആറാം ക്ലാസ്സ്
ആ ശരി നികാഹ് കഴിച്ചിട്ട് എന്താ പഠിക്ക് ണേ
പഠിക്ക്ണത് മറ്റേ ഫാഷൻ ഡിസൈനിങ്
ആ ശരി ഡിപ്ലോമ അതോ രണ്ട് വർഷത്തെ കോയ് സോ
രണ്ട വർഷം ഉ ഒരു വർഷത്തിന് ചേർന്നപ്പോൾ രണ്ടാ ഇപ്പ രണ്ട വർഷത്തിന് പിന്നേ അവിടെ തന്നെ കൊടുത്ത് എട്ട് എട്ട് മാസം ഒമ്പത് മാസംക്കെ ആയി
ഇന്നട്ട്
എന്താ എവിടം വരെ പഠിച്ചു
ഞാന് എംസി സൈക്കോളജി വരെ പഠിച്ചു സ്റ്റുഡന്റ് കൗൺസിലർ ആ ഒരുകോയിസ് അറ്റന്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങളോ ജോലി ചെയ്യുന്നുണ്ടോ ഉം
ആ ശരി ഹൗസ് വൈഫ് തോ ഉം
പിന്നെ ഇപ്പഴാണ് പഠിക്കാത്തതിന്റെ ജോലി ഇല്ലാ ത്തെന്റെക്കെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവ്ണേ
എങ്ങനെ ആ എല്ലാർക്കും അങ്ങനെ തന്നെ ആ ഒരു സമയത്ത് നമുക്ക് അത് കംഫോർട്ടബിൾ ആയി തോന്നും
അതെ ഉ ഉ അതൊന്ന ഒന്ന ഇന്നത്തെ പോലല്ലല്ലോ അതാണ്
ആ ആ ശരിയ
ഒരുപാട് കാലായിലേ ട്
നിങ്ങൾക് പ്പം എത്ര എയ്ജായി ഹസ്ബെന്റ ദുബായിലാണ് കറാമാ റിം
കരാമ ആ ആ അല്ലല്ലല്ല യു ഐ യാ
ആ യു ഐ
ആ യു ഐ റസ് റീമ
ആ ചെർതായന്ന് കേട്ടിട്ടുണ്ട്
ഉം
അടെ നല്ലൊരു ബീച്ചൊക്കെ ഉണ്ടല്ലേ ല്ലേ വല്യ ബീച്ചൊക്കെ റസോ കേന്ന്
ആ ആ ആ അപ്പ അവിടെ നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങള ഒഴിഞ്ഞ നമ്മളെ നാടുപോലള്ള ഒരു പ്രദേശം
ആ കുറച്ച് ഗ്രാമം അത് റാസ കെയ്മാവുമ്പോൾപ്പേനൊക്കെ
ആ അതെ അതെ
കൊറച്ചൊരു നമ്മള് കേരളം പോലെയാണ് പറയപ്പെട്ടിട്ടുണ്ട്
നല്ലൊരു വിശാലമായിട്ടുള്ള സ്ഥലം
ഉം
മറ്റുള്ളത് ആദ്യം പഴം അങ്ങട്ട് തിങ്ങി തിങ്ങി ഇളക്കള്ളതല്ല
ആം
ഉം
എന്ത്വാ ജോലി
ആർക്ക് ഹസ്ബെന്റിനോ
ഹസ്ബെന്റാ
ഹസബന്റ് മറ്റേ ഫുട്ബോളിന്റെ ക്ലബ്ബിലാ
ആഹ്
ആ സൂപ്രൈസരായിറ്റ്
ആഹ് സൂപ്പർവൈസ്സറ്ല്ലേ
ഉം ഇപ്പൊ പോയിട്ട് ഇപ്പോ ഏ എട്ടു മാസം
കഴിഞ്ഞ മാസം
എട്ട് മാസം ആയി എട്ട് മാസം
ആഹ് എട്ട് മാസായില്ലേ
ക ഇങ്ങ
ഉം നിങ്ങളപ്പ പ്ലസ് ടു വരെക പോയി പഠിച്ചിട്ടുണ്ടാവാ
ഒരു മൂന്ന് പ്ലസ് ടു വരെ പഠിച്ച് ആ അതെ
അല്ല നിങ്ങള്
ഏയ് ഞാൻ ഒമ്പത്
ആഹ് അത്രേ പടിച്ചിട്ടുള്ളൂ അല്ലേ അത് കൊറേ മുമ്പാ കല്യാണം
ആ അതെ ഇപ്പം മുപ്പത് വർഷായി
എങ്ങനെ
മുപ്പതുവർഷം ആയീന്നറെയാ
ആഹ് ശരി എത്ര ഇതുങ്ങളെ എന്റെ അനവധിയായി വർഷം ആകുന്നു അടുത്ത മാസത്ത്ക്ക
ആഹ് ശരി ഉം ഇരുപത്ത നാല്പത്തഞ്ച് ഉം
ഇന്നലെ പറഞ്ഞിട്ട് ഓൺലൈൻള്ള എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ചെയ്യ്ന്നെന്താ
ഓൺലൈനെന്താ ചെയ്യുന്നത്
അതേപോലെ ഓൺലൈന് ആയിട്ട് ഈ സ്റ്റാറ്റസ് വർക്ക് കാര്യങ്ങള് അങ്ങനെയൊക്കെ അങ്ങനെ വാർത്തക്കെ ചെയ്യണ്ടോ
ഇല്ലില്ല ആ ഞങ മറ്റേ ഇതിന്റെ തരും വെല്ലസിന്റെ ഒരു ഇവലണ്ട്
ഉം
ഉം മക്കളൊക്കൊറങ്ങിയാ
മക്കള് ഇതാ ചെറ്തൊറങ്ങി എല്ലാരും കിടന്നക്ക്ണ്
ഇന്നൂട്ടി അപ്പ്ലൈ വർക്കൊള്ളത് ഞാ വല്യ കുട്ടി വർക്കൊക്കെ കഴിഞ്ഞ് എപ്പളാ വര്വാ
ഓ ആറരാകുമ്പോ കൂട്ട്കെത്തും
ആഹ് കൊഴപ്പല്ല എന്താ ചെയ്യ്ണേ
മൊബൈലിൻ്റെ ഓഹ് ഒരു വർഷം പൊറത്തേര്ന്നു ഒരു വർഷം നിന്ന് ഓനു മടുത്തു ഓൻ പോന്നു ഉം ഇപ്പൊ കുട്ടികളൊന്നും പൊർത്തു പോവൂലാ
ഇപ്പത്തെ കുട്ട്യാളൊന്നും അങ്ങനെ പോവില്ല നമ്മള് പഠിച്ച പഠിച്ചാലും ന്നാട്ടില് ജോലിയും സാലറിയും കുറവായത്കൊണ്ട് സാഹചര്യം അങ്ങട്ട് എത്തിക്കാണ്
അതെ ഉം ശരി ഓന് പോവാൻ തീരെ താല്പര്യല്ല അങ്ങനെ ആ നിർബന്ധം പോയി ഒരു വർഷം നിന്ന് ഇങ്ങോണ്ട് പോന്ന്
ങ്ങണ്ട് പോരും ചെയ്
ഉം ഉം ഉം
എക്സ്പീരിയൻസ് ആയല്ലോ
ആഹ് തെ.
ഇങ്ങള് ഇങ്ങളെ ഹസ്ബന്റിന്റെട്ത്ത്ക്കന്നെ ആയിര്ക്ക് ആവും ല്ലേ? പോയിട്ട്ണ്ടാവ
ആഹ് ആഹ് ആഹ് അവ്ടെത്തന്നെ രാസ ഖൈമേ തന്നെ.
ഉം.
മക്കളൊക്കെ
ആഹ് മക്കളൊക്കെ ഒർങ്ങി. കൊർച്ച് സമയം വൈകില്ലേ. ആ ഒറങ്ങി ഒറങ്ങി. ചെറിയ ട്ട്യാളാണ് മൂന്നര വയസ്സ്. ലെയ്സറി പോണു. ഉച്ചക്ക് ഒർങ്ങാത്തോണ്ട് ന്ന് നേര്ത്തെ ഒർങ്ങി.
ആഹ് ഒരുട്ടി ഉള്ളൂ. രണ്ടാള് ല്ലേ?
അത്തായത്തിന് എന്താ കഴിക്കാ?
ഏഹ്
അത്തായത്തിന് എന്താ കഴിക്ക?
അത്തായത്തിന് ന്ന് ബിരിയാണിന്നെണ്ട്. ഞാ ബിരിയാണിന്നെ അറയാ. ഞാന് അത്താഴത്തിനൊന്നും കഴിക്കലില്ല സുന്നത്ത് നോമ്പിന്. ബിരിയാണിണ്ട്. മക്കക്ക് കഴിക്കാൻ ബിരിയാണി ഇരിക്ക്ണ്ണ്ട്. ഉം
ആഹ്.
ഓർക്ക് പിന്നെ മക്കക്ക് പിന്നെ അതായാ മതി. ഓല്ക്ക് ചോറ് വാണ്ട ഒന്ന്ക്കല് ബിരിയാണി ആ ഒന്ന്ക്കല് ബിരിയാണി അല്ലെങ്കി ചായിം കടിം.
ആഹ്.
അത്രേ ആവശ്യള്ളു
അതെല്ലാ ആ സമയത്ത് ചോറും ഒന്നും പോവൂല്ലങ്ങനെ. വെറും ചോറൊന്നുംണ്ടാക്കിയാല പോവുലാ ആഹ് സ്പെഷ്യലാണെങ്കി ഒക്കെ പിന്നെ നമുക്കൊക്കെ ചോറായാലൊന്നു കൊഴപ്പല്ല
ആഹ് ഭർത്താവിന് ചോറന്നെ വാണം വരുണ്ടെങ്കി ഉം
ശരി
ഹസ്ബന്റ് നോമ്പെട്ക്കോ
ഏഹ് ആവുമ്പം കൊണ്ടൊട്ക്കും കൊഴപ്പല്ല
ഉം ഇങ്ങള് പോയിട്ട്ണ്ടോ
ആഹ് ഞാൻ മൂന്നു പ്രാവശ്യം പോയി ഇമ്മിം ഇപ്പിയൊക്കെ പ്രായള്ളോലാ
ഏഹ്‌ ഇന്റെ ഹസ്ബന്റ്ന് മുപ്പത്ത് വയസ്സ്
ആ എന്റെ ഹസബന്റിന് അമ്പത്തിനാല്
ആഹ
ഉം
ഓ ഞാൻ ദുബായിക്ക് പോയിരുന്നു ദുബായി പോയി വി സിറ്റിങ്ങ്കഴിഞ്ഞപ്പോ ഒരു മൂന്നാല് മാസം ആട്ടുള്ളൂ വന്നിട്ട്
വന്നിട്ട് ആഹ ഷാർജിക്ക്
ആഹ ഷാർജ
ആ ആ ആാ ആരവിടെയാണ്
അത് ദുബായിലാ ഷാർജ ദുബായി യു എ ഇ പറയണതരു ഏ എമ്മറയന്റ് ഫുൾ ആയില്ല
അ ഞാൻ പോയിക്ക്ണ്അബുദാബി ഷാർജ ദുബായി ഒക്കെ പോയിക്ക്ണ്
ആ കണ്ട്ട്ട്ണ്ടാവുലാ
ആഹ എല്ലായിടത്തും കണ്ട് ക്ണു
ഉ ഇനി പോവാ പ്ലാൻണ്ടങ്ങക്ക്
ഇനിയിപ്പ ഇനിയിപ്പ അടുത്തൊന്നും ഇല്ല ഇനി മോളെ കല്യാണം കഴിക്കണ്ടേ ഡിസംബറില് കല്യാണം ഇനിപ്പോ അതിനുള്ള തട്ടിക്കൂട്ടും അത് കഴിഞ്ഞാലും കൊറച്ച് ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ തൊ കാര്യമ ഇല്ല ഇപ്പൊ കല്യാണം എന്നൊക്കെ പറയ്പോ പിന്നെ സ്വർണ്ണം ഒന്നുംങ്ങേണ്ട ആവശ്യം ഇല്ലല്ലല്ലേ വെലൊണ്ട് ഒന്നും ആരും വാങ്ങൂല
എന്താ കുറഞ്ഞ് വരന്ന്
ഉം എത്രായി നമ്മളെ നാട്ടില് എത്രായി
ഇപ്പൊ ഒന്ന് രണ്ടാണ്
ആഹ അങ്ങനെ ഉണ്ടായി
ഉം ഓ ഒന്ന് രണ്ടുമക്കിപ്പന്ന് നോക്കുമ്പ പറ്റും ഡിസംബർ കൊറയന്നുള്ളരിതാണ് തോന്നുണ്ട് ഉം
യുദ്ധം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ
അതെ എന്തൊക്കെയാ വരണന്ന്റിയില്ല അെ അതെ എന്തൊക്കെയാ വരണറ വെറതൊക്കെ സഹിക്കല്ലാ നമുക്കൊരു പാാവം ഇില്ലല്ലോ
അതന്നെ ശരിയാ പിന്നാ പിന്നെ ഇക്കോട പിന്നെ വിളിച്ചാലോ
ഉം